ആഹ് ഹലോ ആഹ എന്താ എടുക്കുന്നെ ചുമ്മാരിക്കുവാന്നോ? ഓഹ് ഞാൻ ഇവിടെ കുറച്ച് തുണിയൊക്കെ കെടക്കുന്നു അതൊക്കെ മടക്കി വെക്കുവ. ഉം എല്ലാ മടക്കി വെക്ക രണ്ടുവസം കയ്യുമ്പോ പിന്നേം വലിച്ചിടും. ഇത് തന്നെ നടക്കുന്നെ ഉം ആഹാ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയോ? വല്ലതും ഒക്കെ എടുത്തോ ഉം.. ആഹ് ഉം സ്കൂള് തൊറപ്പൊക്കെ ആയിലെ യൂണിഫോം ഒക്കെ കിട്ടിയോ?
ആഹ് യൂണിഫോം ഒരാക്ക് കിട്ടി ഒരാക്ക് കിട്ടിട്ടില്ല്യ
ഉം ബുക്കൊക്കെ എങ്ങനാ ഓഹ് ആഹ് ആഹ്.
അപ്പോ എട്ട് വരെ ഫ്രീ ആയി കിട്ടുവല്ലോ ബുക്കുകളൊക്കെ ബുക്കും യൂണിഫോം ഒക്കെ-
ആഹ് ആഹ് ഇവിടെ പൈസയാ കൊടുക്കണെ ഇവടെ പ്രൈവറ്റ് സ്കൂളില ചേർത്തെ കേട്ടോ. ഉം ഓഹ് അതോണ്ട് മൊത്തം ചെലവാ. ഞാൻ അന്നേ പറഞ്ഞത ഗവൺമെന്റ് സ്കൂളിൽ ചേർത്താ മതി ചേർത്താ മതീന്ന് കേട്ടില്ല. കൊണ്ട് ചേർത്ത് കൊടുത്ത് ഇപ്പോ തൊടുന്നേന് തൊടുന്നേന് പൈസയാ.
ആഹ് പിന്നെ ഇഞ് ബാഗ്, കൊട, നോട്ട് ബുക്ക് അങ്ങനത്തെ ഒക്കെ വാങ്ങണം.
ആഹ് ആഹ്
അപ്പ യൂണിഫോം പിന്നെ അടിക്കൂലി ഞമ്മള് ഇണ്ടാക്കണം ശീലല്ലേ അവിടന്ന് തെരാ സ്കൾന്ന് ശീലല്ലേ കിട്ടാ ഒരാൾത് കിട്ടിന് ഓനെ ചേർത്താം പോയന്ന് ഒന്നാം ക്ലാസ്സില്
ആന്നോ ആഹ ഉം. ആഹ് അന്നേരം പിന്നെ അന്നേരം പിന്നെ എല്ലാം വേണല്ലോ ഉം പിന്നെ ഇനി ബാഗ് വാങ്ങി ക്കണം കൊട വാങ്ങിക്കണം. പെൻസിലും അത് പത്തറുപത് ഓഹ് ഇഷ്ടം പോലെ ഒണ്ടല്ലോ വാങ്ങിക്കാൻ. ഉം പിന്നെ-
പൊരുന്നാളും സ്കൂള് തുറക്കലും ഒക്കെ ഒരുമിച്ചായി പോയി. ഉം
ഒരുമിച്ച- ഉം ഉം... പിന്നെ മാറ് പുള്ളാരേ നിങ്ങളൊക്കെ ഒന്ന്- ആഹ്!... ഉം. പിന്നെ അവ്ടെ അടുത്താന്നോ സ്കൂള്.
ആഹ് അവടെ എടുത്താ. നടക്കാല്ലേ ദൂരെ ഉള്ളൂ.
ആഹ്. ആഹ് അന്നേരം കൊഴപ്പല്ല. അങ്ങോട്ട് കൊണ്ടാക്കിയാ തിയല്ലേ. ആന്നോ.
ഒറ്റ കൊണ്ടാക്കും വേണ്ട. ഓന് ഒറ്റക്ക് പോകും. അം ഓഹ് അവ്ടെ ഇവിടെ അടുത്ത്ള്ള കുട്ട്യളൊക്കെണ്.
അഹ് അഹ് ആഹ് ആഹ് അന്നേരം പിന്നെള്പ്പ. ഓഹ്
ചെറ്യാള് വേറെ സ്കൂള. ന്നാളുംഅടുത്ത ന്നെയാണ്. മൂത്താക്ക് പത്ത് മിൻറ്റ് മതി. ചെറ്യാ
അഞ്ച് മിൻറ്റ് മതി. ആഹ്അതോണ്ട് എളുപ്പണ്ട്. ഉം അതോണ്ട് രാവിലെ ഫുഡൊക്കെ ആവുആയിരിക്കും ല്ലേ.
ആഹ് രാവില ഫുഡ്. മദ്രസ്സ് ണ്ടല്ലോ അവർക്ക്. രാവിലെ ആറു മണിക്ക് മദ്രസ്സോ
ഉം പറഞ്ഞാല് അവിടെ ഫുഡ്ഡ് അവ്ടെ സ്കൂളിൽ കാണുവല്ലോ?
ആഹ ഫുഡ്ഡോക്കെ ണ്ട്. ഓഹ് ആഹ് നല്ല ഫുഡ്ഡാണ്. ബിരിയാണിയായിട്ടും. മന്ത്യായിട്ടും ഫൈഡ്രൈസായിട്ടും ഒക്കെ ണ്ട്.
ആഹ് അഹ് അഹ് പ്പൊ അതൂണ്ടോ.
ഓഹ്
ഉം
നല്ലതക്കെ. മാസത്തിലൊരിക്ക ബിരിയാണി ഇല്ലാത്ത ദിവസ ല്യ.
ഇവിടോട്ട്ന്നും ബിരിയാണി ആയിട്ടില്ല ട്ടൊ. എനിക്ക് തോന്ന് ചിക്കൻ കറി കൊടുക്കുന്നുണ്ടന്ന് തോന്നുന്നു. ആഹ് ആഹ് ബിരിയാണി ആയിട്ട ഞാൻ ന്ന് കൊടു
ഇല്യ ലെ. അയിന് ഓരോ ടീച്ചേഴ്സും ഓഫറെയ്യലാണ്.
ആഹ് അങ്ങനെ. ആഹ് ആഹ് ഓഹ് പിന്നെ നി അവ്ടെ സിറ്റിയിലോട്ട്ള്ള എന്തോന്ന് അറിഞ്ഞൂട. ഏഹ്
പിന്നെ ഗവൺമെന്റിന്റെതില് മാസത്തിലൊരിക്കേ ണ്ട്.
ആഹ് ഉണ്ടല്ലേ. ആഹ് മുട്ടയൊക്കെ ഉണ്ടന്ന് തോന്നു. മുട്ടയും ആഹ് അങ്ങനെക്കെ. ഉം പാലൊക്കെണ്ട്. ഉം നല്ലേ ല്ലേ. ഞാ അന്നേര ഞാപറഞ്ഞൊ
മക്കള് പാല് കൊടുക്കാത്തോണ്ടേ ഒന്നെങ്കി ഒരാഴ് ച്ച ബൂസ്റ്റും ബൂസ്റ്റ് ട്ട് അല്ലെങ്കില് ഓർലിക്സ്ട്ട് കൊടക്കല് കുട്യേക് വിട പാല് അങ്ങനെ അയിന്റെ ചെ ചോലോൽക്ക് അയിന്റെ ഇത് പറ്റൂലല്ലോ.
ഓഹ് ഓഹ് അവർക്ക് ആഹ് മെല്ലെ മൊത്തത്തവും കൂടെ എല്ലാം കൂടെ ല്ലേ കാച്ചൽ മോളെ. ചിലർക് അത് പിടിക്കത്തില്ല. പക്ഷെ എനിക്ക് ഭയര ഇഷ്ട.
അഹ് ബൂസ്‌റ്റോ ഓർലിക്സോ അങ്ങനെ എന്തെങ്കി ടും.
ഉം ഒരു മണം.
ആതേ കുടിക്കാണ്ട് എങ്ങനെങ്കിലും മ
ആഹ് എന്തോ ചെയ്യാനാ ഇതിനെയൊക്കെ കഴിപ്പിക്കുന്നയല്ല്യോ പാട് ഉം
അതാണ് പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയണേ
ആഹ് ഇവിടെ അത് തന്നെ ഇവിടെ വടിയെടുത്താ തീറ്റിക്കുന്നത് ഉം തിന്നങ്ങോട്ടെന്നും പറഞ്ഞോണ്ട് ഇല്ലാതെ അങ്ങോട്ട് ഇറക്ക ല്ല ഇളയാക്ക് പിന്നെ കൊഴച്ച് ആഹ് ആഹ് അവിടെ പോയാ പിന്നെ എന്ത് വേണേലും കഴിച്ചോളൂ നമ്മള അവിടെ ചെന്ന് പറയും കഴിക്കത്തില്ലന്ന് പറയുന്ന ടീ യും ഇവിടെ കഴിക്കുന്നുണ്ടല്ലോ
ആഹ് അതാണ് പറയണേ അങ്ങനെ പറയും
ഉം
അപ്പയെ ഞാൻ പറയും അവിടെ ഉണ്ടാക്ക്ണേനല്ലേ ഞാ ഇവിടെ ഉണ്ടാക്കണെ മ്മ ഉണ്ടാക്കുന്ന രസല്ലാ അവിടത്തെ ചേച്ചി ച്ചിണ്ടാക്ക്ണെ നല്ലരസാണേന്ന്
ആഹ് അല്ലേലും അങ്ങനാ ഉം നമ്മടെ വീട്ടി ഉണ്ടാക്കുന്നൊന്നും പിടിക്കത്തില്ല
അന്നിട്ട് അയില്
വല്താവട്ട് വല്താവട്ട് ഇതിനെയൊക്കെ പിടിച്ചിട്ട് അടുക്കളേ കേറ്റി എല്ലാം ഉണ്ടാക്കിപ്പിക്കണം
ഹ, ഹ, ഹ.
ഉം അന്നേരം അതങ്ങ് മാറിക്കോളും ഉം
ഇങ്ങത് എന്ത് കുട്ടികളാ പെകുട്ടികളാ ആകുട്ടി
അല്ല ഒരാണും എളേത് ആൺക്കുട്ടി മൂ ത്തത് പെൺക്കുട്ടി അവിടോ ഉം ആഹ് ഹാ അന്നേരം പൊളിയായിരിക്കുവല്ലോ
ആയന്നല്ലേ ഞാപറഞ്ഞ് ഓലെ കച്ചറ തീർക്കാനെ നേരെയൊള്ളൂ
ആഹ് ആന്ന്
ഒരാള് എട്ടാം ക്ലാസ്സിലാണ് ഒരാള് പ്പൊന്ന്ക്കാണ് പക്ഷെ രണ്ടും ഉം ന്നിട്ടുംവടെ പ്രശ്നാണ്
ആഹ് എല്ലാ ഇതൊക്കെ തന്നെ ഒരു സമയാവുമ്പോ ഇതൊക്കെ മാറൂന്ന് നമുക്ക് പ്രതീക്ഷിക്കാം
അതാണ് അല്ല ഓല് ഇല്ലാഞ്ഞാല് നേരം പോവൂലട്ടോ വീട് ഒറങ്യേ മാതി
ഉം
നേരം പോയി കിട്ടൂല ഞ്ഞി സ്കൂളൊക്കെ തൊറന്നാല്
ഉം ഉം ഉം പിന്നെ
ഉം
ഇനി ബിരിയാണി അല്ല ബിരിയാണി ആഹ് ബിരിയാണി ആയിരിക്കല്ലോ ഇനി ഇതിനല്ല്യോ നോമ്പിനൊക്കെ വെക്കുന്നെ സ്പെഷ്യല് ആഹ് അല്ല പെരുന്നാള് ഓ എനിക്ക് ഇനെകുറിച്ചൊന്നും വല്ല്യ
ബലി പെരുന്നാള്
ആഹ് അതിങ്ങെത്തുമ്പോ ഞങ്ങളും വാങ്ങിക്കും കേട്ടോ എന്താനൊന്നും അറിയത്തില്ല എന്നാലും ചിക്കനോ എന്തേലും വാങ്ങിച്ചിരിക്കും വെക്കും ഒരു സന്തോഷം ആഹ് ബീഫ് വല്ലപ്പോഴും ബീഫിനക്കെപ്പ എന്താവെലാ അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലൊക്കെ ക്കെ വെര്മ്പോ ഉം ഈ പെരുന്നാള്ന്ന് കേക്കുമ്പോ ക്രിസ്മസ്ന്ന് കേക്കുമ്പം ആയിശ് ഉം അന്നേരം ഏഹ് അതിനാത്ത്ന്നൊ പങ്ക് കൊള്ളാന്ന് വിയാരിക്ക്യും
ഹ, ഹ, ഹാ. അങ്ങനെ ഉം ഇങ്ങളെങ്ങനെ സദ്യക്കെ ഇണ്ടാക്കോ
ആഹ് ഓണത്തിനൊക്കെ ഓണത്തിനും വിഷൂനും ഒക്കെ ഓണത്തിനും വിഷൂനൊക്കെ പിന്നെ ഇവ്ടെ ഉത്സവൊക്കെ വെരുമ്പം അന്നേരൊക്കെ ഒണ്ട് ഉം ഉം അല്ലാതെ ഇതൊക്കെ ഈ എട്ട് പത്ത് കൂട്ടം കറിയക്കെ വെക്കുമ്പഴത്തേക്ക് ഉച്ചയാവുമ്പഴത്തേക്കും വെച്ച് വെരുമ്പളേ നമ്മള് വീഴും ആഹ് ടേസ്റ്റൊക്കെയാ ശീ ഒണ്ടാ
അമ്മള് എന്നുങ്ങനെ ബീഫും മീനും ഒക്കെ കഴിച്ച്താവുമ്പളെ എടക്ക് പച്ചക്കറി കി
ആന്നാന്ന് ഉം സദ്യാന്നൊക്കെ കല്യാണ സദ്യാന്നൊക്കെ കേക്കുമ്പളെ ചാടി പൊറപ്പെടും അമ്പലത്തിലൊക്കെ ഈ സപ്താഹം അങ്ങനെ ഒള്ള സംഭവങ്ങളൊക്കെ വെരുമ്പം വീട്ടി വെക്കണ്ടല്ലോ ആഹ് ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ട്ട്ടോ ഇവ ആഹ് ആഹ്
ക്ഷേ ഇന്റെ വീട്ന്റെ അട് ത്ത്ണ്ട്ട്ടോ അപ്പൊ ഓണം വിഷു വെരുമ്പോ ഇന്നെ അവര് അവ അവ്ടെ അട്ത്ത്ല്ലോൽ വിളി
ആഹ് ഇവ്ടെ ഇതൊക്കെ വെരുമ്പോ ഈ നോ മ്പ് വെരുമ്പോ നോമ്പ് കഞ്ഞിയൊക്കെ കൊണ്ടുവരും പിന്നെ ക്രിസ്ത്യസാണെങ്കി പെസവാ പോവും അല്ലാതെ കേക്കും അതൊക്കെ തരും പിന്നെ ഞങ്ങള് വല്ല പായസം വെക്കുമ്പോ അങ്ങോട്ടു ഒക്കെ കൊട് അങ്ങനെ മൊത്തത്തി എല്ലാം ഒണ്ട് മതസൗഹാർ ദൊ എന്താന്നർഞ്ഞൂടാ ഉം എല്ലാ അങ്ങോ ട്ടും ഇങ്ങോട്ട് കൊടുക്കല് എല്ലാ കാത്തിരിക്ക്യാ ആവാന് ഉം ഉം ഉം ഉം
അഹ് നല്ലൊരു ഇതാണ് അങ്ങനെന്നെ മരണം വരെ നിലനിൽക്കട്ടെ
ആന്നാന്ന് പിന്നെ
ഉം എവ്ടെ മക്കളൊക്കെ പോയോ ഒച്ചേക്കാല്ല
ത് ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്ക്യും ഞാൻ അയിന്റെ പൊറകെ ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്ക്യും ഒരാള് ഇതോ താഴോ ട്ടറങ്ങി പോന്നു ഉം ഉം ഞാൻ ഇവടെ തുണി മടക്കാൻ വേണ്ടി വന്നത് ഇപ്പൊ അത് നടന്നോ അതു യില്ല എവ്ടെ കെടക്കുന്ന് അവിടെ എല്ലാം കെടപ്പുണ്ട് ഉം അയിന്റെ കൂടെ അവരും കൂടെ കൂടെ വന്ന് ഉം ഒണ്ട് അയിന്റെ കൂടെ ഞാൻ അലമാരേലിരുന്ന എല്ലാം കൂടെ ത വെളിയിലോട്ട് വർക്കിയിട്ട്
ആഹ് ഉം
ഇഞ്ഞ് അതും കടക്ക്ന്നു ഉം ഇനി ചോറുണ്ട്ട്ടങ്ങാണം മടക്കാ അതാ നല്ലത് ഇന്നാലൊരു എനർജി കിട്ടത്തൊള്ളു അവള് ഇനി രണ്ടിലോട്ട്
രണ്ടിലോട്ട്ല്ലേ
ഉം ഉം ഉം അവനെ ചേർക്കാറായില്ല കുഞ്ഞാ രണ്ട് വയസേ ഒള്ളു ഉം ഹും ഉം ഇനി അവനേം കൂടെ ചേർത്ത്ട്ട് വേണം എനിക്കൊന്ന് റസ്റ്റെടുക്കാൻ
ഓല് ക്ലാ സ്ന് പോണ വരെ ലേ
ആന്ന് ആന്ന് അന്നേരം നമുക്ക് ഇട നേരം സമയം കിട്ടുവല്ലോ
ആഹ് ശരിയാ പക്ഷെ നേരം പോയികിട്ടൂല ഇണ്ടായോണ്ട്ക്കുബോള് ഓല് ഇല്ലാ ഞ്ഞാലേ വമ്പം ബുദ്ധിമുട്ടാണ്
ഇപ്പം വിയാരിക്കെ എവിടെങ്കിലും കൊണ്ടൊന്നാ ക്കിയാ മതി എവിടെങ്കിലു സ്ഥലമുണ്ടോ ഉം പോവുമ്പോ ഒരുമാതിരി ഉം
ഉം അതെ
ഇവിടെ പിന്നേം മഴക്കോട് കേറിക്കൊള്ളുന്നു ഉം ഇന്ന് മൊ ത്തം മഴയായിരിക്കും എന്നാ തോന്നുന്ന്
റബ്ബർന്റെ ഏരിയാവുമ്പം നല്ല തണുപ്പായിരിക്കും അല്ലെല്ല ഇങ്ങക്ക്
ഉം ആഹ് ഇവിടെ റബ്ബർ ആഹ് ഉണ്ട് പക്ഷെ ഞങ്ങള് നിക്കുന്നിടത്ത് കൊ വീടുകൾ കുറച്ചൊങ്ങ് ഒരുമിച്ച് നിക്കുവാട്ടോ അതോണ്ട് മരം കൊറവാ അതോണ്ട് ഇങ്ങനെ നേരിട്ട് വന്ന് വെയിലടിക്കും അതോണ്ടൊരു ചൂടുണ്ട് ആഹ് ചൂടുണ്ട് കൊറച്ച് അങ്ങോട്ട് മാറി എല്ലാം റബറും തോട്ടവും ഒക്കെ
ആഹ് ആഹ് അ
ഉം ആവശ്യത്തിനുള്ള മരവെല്ലാം മുറിച്ച് കളഞ്ഞ്.
ഇവിടെ അങ്ങനെ നല്ല ചൂടാണ് വൈകുന്നേര ആയാൽ ഞങ്ങള് പൊയേ പോകും. അവിടെ ഇരുന്ന് കാറ്റൊള്ളാന്.
ആഹ്
സുഖാണ്
ഉം ഉം
ഹും ഹും
നീ വൈകിട്ട് എങ്ങോട്ടെ എങ്കിലും എറങ്ങുന്നോ വെളിയിലോട്ടോ
ഇല്ല ഇന്ന് മയെല്ലേ മയയാവുമ്പോ പിന്നെ എങ്ങോട്ട് എറങ്ങാ
ആഹ് അത് ശെരിയ. മഴ ആയി കഴിഞ്ഞാ പിന്നെ എങ്ങോട്ടും പോവണ്ട
മഴാ ആവുമ്പം മഴനെ കുറ്റം പറയാ വെയിലാവുമ്പൊ വെയിലിനെ കുറ്റ് റ്റം പറയാ ആഹ്
ഉം ഇന്നാ പിന്നെ ശെരി ഇന്നാ ആന്ന് ആന്ന് ഉം ശരി